കേൾക്കാൻ പറ്റിന്നില്ലേ?
ഹലോ കേ ആഹ് കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നാ എടുക്കുവായിരുന്നു രാ വിശേഷം ഒന്നു ഇല്ല രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു.
ആഹ്.
രാവിലെ പിള്ളോരെയൊക്കെ സ്കൂളി വിട്ടു. ചോറും രാവിലെ ചക്ക പൊഴുങ്ങിയാരുന്നേ.
ആഹ്.
ചക്കയില്ലേ ചക്ക ആഹ്.
ആഹ്.
ചക്ക പുഴുങ്ങി ഇന്നലെ. ഇന്നലെ എല്ലാം ആഹ് വെട്ടി അടത്തി അരിഞ്ഞു വെച്ചു ഫ്രിഡ്ജിനകത്ത്.
രാവിലെ സുഖ ആയല്ലോ.
. രാവിലെ എളുപ്പമുണ്ട് തേങ്ങായും ചെരണ്ടി അത് ചേർത്ത്. ത്ത് പുഴുങ്ങിയാ മതി ഉം അങ്ങനെ ച എല്ലാതും പിള്ളാരൊന്നും കഴിക്കത്തൊന്നുമില്ല പിള്ളോര് വല്ല പാലോ റസ്കോ ഒക്കെ കഴിച്ചിട്ട് അവര് സ്കൂളിൽ പോവും.
ഉം നമ്മളിതെന്തെങ്കിലും ആക്കും.
വല്ല്യവർ ആഹ് അതെ നമ്മക്ക് വല്ല്യവർക്ക് കഴിക്ക്യാൻ ഉം. എന്നതാ എന്നതാ കഴിച്ച് രാവിലെ ഉച്ചക്ക് ചോറ്. ചപ്പാത്തി ഉച്ചക്ക് ചോറ് വെച്ചു ഏഹ് പിന്നെ മോര് കറിയുണ്ട് ആ വീല് പോലെ വെച്ചു ആഹ്.
അതെ ഇനിയെന്ത് മീനോ അങ്ങനെന്തെലും വേടിക്ക്വോ.
ല്ലില്ല വെ വെജിറ്റേറിയൻ ആണ് ഞങ്ങളെ ഞങ്ങളിവി വിടെ അങ്ങനെ എറച്ചിം മീനും കൂട്ടാറില്ലേ അതുകൊണ്ട് അഹ് തു. മക്കക്കും വേണ്ട എനിക്ക്യും വേണ്ട ഇവിടെ അമ്മേം ഏഹ് ഹസ് ബന്റും കഴിക്ക്യും പക്ഷെ അവർക്ക് നിർബന്ധമില്ലാത്തൊണ്ട് ഇവിടെ ഞ്ഞങ്ങക്ക് വേണ്ടാത്തോണ്ട് മേടിക്ക്യാറില്ല.
ആഹ് അപ്പൊ നിങ്ങക്ക് വേണ്ടാത്തണ്ട് അവർക്കും വേണ്ട. പൊർത്തൊക്കെ പോക്പോ വേണെങ്കില് ആഹ് കല്യാണക്ക അങ്ങനൊക്കെണ്ടെങ്കി അവക്ക് വേണെങ്കി കഴി
ആഹ് ആഹ് കല്യാണം ഫംഗ്ഷനും ഒക്കെ പോകുമ്പം കഴിക്ക്യാം.
ആഹ് അങ്ങനെ അപ്പൊ വെജിറ്റബിൾസാണ്. കൂട്തല്ണ്ടാവ്യ മക്കളെന്ത കൊണ്ടോവ്വ.
മക്കള് ചോറും ഇതുപോലെ സോയാബിൻ ഇല്ലേ സോയാബിന്. കടല പയറ് അങ്ങനെയുള്ളതൊക്കെ തോരം പോലെ വെച്ചും മോരുകറി അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോം.
അപ്പ നിങ്ങളീ സ്പെഷ്യൽ ദിവസങ്ങൾലൊക്കെ എന്താ വെക്കാ സദ്യ പോലെ.
ച്ചില് നമ്മക്കിപ്പോ ഓണവും വിഷു ഓണത്തിനും വിഷുനൊക്കെ സദ്യയ്ട്ട് വെക്കും.
ആഹ് ആഹ്.
പിന്നെ ആം. അല്ലാതെ ആ പെറന്നാൾനു എല്ലാം നമ്മള്. പരിപ്പും പപ്പടവും ഒക്കെ ഇല്ലേ അങ്ങനെ അത് കൂട്ടി ചെലപ്പോ ശകലം പായസം സേമിയായോ എന്തെങ്കലും പായസവും വെ
അത അങ്ങനെ പിന്നെ സോയാബീൻ വെച്ചിട്ട് ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഒക്കെണ്ടാക്ക്വോ.
ബിരിയ അ വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാറ്ണ്ട് നേരത്തെയക്കെ ഉണ്ടാക്കുവായിരുന്നു ഈ വെജിറ്റബിൾ ഒക്കെ ഇട്ട് ഉണ്ടാ ക്കുവായിര്ന്നു ഒയ്. പ്പങ്ങനെ ഉണ്ടാക്കാറില്ല അത് പിന്നേം പിള്ളേർക്ക്. ആ ഒന്നും വേണ്ട ഒന്നും വേണ്ട.
മന്തി റൈസ് മാത്രം കഴിക്കു അങ്ങനൊന്നുല്ല ലേ.
ഇല്ലില്ല നമ്മള് മന്തി എന്ന് പറയുന്ന സാനം ഞാ മേടിച്ച് കഴിച്ചിട്ട് പോലുഇല്ല കണ്ടി ട്ടു പോലുല്ല ഞങ്ങള്ങ്ങനെ അതൊന്നും ഈ എറച്ചി മീനു ഉപയോഗിച്ചുള്ള സാധനങ്ങൾ കൂട് ട്ട്ന്ന് അതായതൊണ്ട് അതിന്റെ റൈസായിട്ടൊന്ന മേടിക്ക്യാറില്ല.
ആഹ് അങ്ങനെ അപ്പുച്ചക്ക്ള്ളതായി.
ഉച്ചക്ക്യുള്ളതായി തുണിയലക്കി ഇനിയിപ്പം പിള്ള രാത്രിയില് ചെലപ്പം ന്ന്നെ ചോറിരിപ്പുണ്ടെങ്കി ചോറുണ്ണും അല്ലെങ്കി കഞ്ഞി ചെലപ്പം വെ ക്കും കഞ്ഞിം പയറും ഒക്കെയില്ലേ. ആഹ് ചമ്മന്തിയൊക്കെ ആണേലും മതി ആഹ്. ച ആ ചപ്പാത്തിൻ്റെ ചെലപ്പോ ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കും അല്ലെങ്കി ഗോതമ്പ് ദോശയായിട്ടുണ്ടാക്കും. പിന്നെ ഈ അടയുണ്ടാക്കുവല്ലേ. ആഹ് കറി മ നമ്മള് പിന്നെ ചമ്മന്തി അല്ലെങ്കി മുളക്. അരച്ചൊക്കെ കറിയുണ്ടാക്കത്തില്ലേ.
ആഹ്.
അങ്ങനത്തെ ആഹ് അതെ അതെ. ആഹ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഉം ആഹ് അതൊക്കെ മതി ആഹ്. മക്കളിനി അഞ്ച് മണിയാവും വരുമ്പൊ.
അപ്പ അവര്ക്ക് രാ വൈകുന്നേരത്തെന്തെലും കഴിക്കാ വേണോ.
വൈകുന്നേരത്തേക്ക് വരുമ്പം ചായ കുടിക്ക്യും റെസ്ക് വല്ലോണ്ടേ അത് കഴിക്ക്യും. പിന്നെ അല്ലെങ്കി ചെലപ്പോ മിച്ചറ് ശകലം ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. മേടിക്കുന്നല്ല എല്ലാ അഴുക്കല്ലേ എപ്പളും കഴിച്ചാല് അതുകൊണ്ട് ശകല ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മള് തന്നെ.
മിച്ചറൊക്കെ സുഖാണല്ലോ എങ്ങനെ മിച്ചറെങ്ങനെ ണ്ടാക്കല്.
മിച്ചർ മറ്റേ നമ്മുടെ കടലമാവില്ലേ കടലമാവും് കടലമാവ് മേടിച്ച് ഉപ്പും കായവും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട നല്ല പോലെ. വെല്യവെള്ളത്തിലല്ലാതെ കുഴച്ചിട്ട ഇടിയപ്പ ഉണ്ടാക്കുന്ന മാത്ര ഇല്ലേ
കായം എന്ത് കായം
നമ്മൾ ഈ കറിക്ക് ചേർക്കുന്ന കായം
സാമ്പാർ
ആഹ സാമ്പാറിൽ ഉപയോഗിക്കുന്ന കായം ഉം ആഹ അതെല്ലാം കൂടെ അത് ശ അതല്ലാം അതിച്ചി നല്ലപ പോലെ ഇട്ടാലും നല്ലത ആ കായത്തിന്റെ ടേസ്റ്റ് നല്ലതല്ലേ അതെല്ലാം കൂടെ ഇ് കുഴച്ചിട്ട് ഇടിയപ്പ പാത്രത്തിനകത്തൂടി ഇങ്ങനെ കറക്കി എടുക്കുമ്പോ നൂല് പോലെ വീഴത്തില്ലേ എണ്ണയ്ക്കകത്തോട്ട് ആഹ് എന്നിട്ട് കോരി എടുത്തിട്ട് പിന്നെ സകല കടെ കായ മേന മേിൽിടാം ഉം
ഉം ഉം
അത് കഴിഞ്ഞ് പിന്നെ മറ്റേ ആ കടല വേറെ വറക്കും കടലയും വെളുത്തുള്ളി പി തങ്ങാൊ കൊത്ത്ഒക്കെ വേറെ വർക്കും കരിയേപ്പിലൽ
ആഹ ആഹ
അതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം മിക്സർ ആാവും കൊഴ ആ ഒത്തിരി പൊടിയണ്ട കൈ കൊണ്ട് വതുക്കുവന്ന ഇങ്ങനെക്കുമ്പഴേും അങ് തീരെൊടിുഞ് പോവല്ലേ
ആ അതെ അപ്പൊ നല്ല ചെറിയ മിച്ചർ ആാവല്ലോ
ചെറുതാവും നമുക്ക് ഇടിയപ്പ പാത്രത്തിന്റെ ആ നൂലിന്റെ വണ്ണം അനുസരിച്ചു ഇരിക്കും വലിയ വണ്ണം ഉള്ളതാണെങ്കിൽ ഇ മച്ചറോടി ഇരിക്കും മിച്ചറായിട്ട് കിട്ടും ഉ
ഉം അങ്ങനെ. എന്നട്ട് ഇനിയിപ്പോ ഇന്ന് മിച്ചർ ഉണ്ട് കഴിക്കാന്.
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് രണ്ടു മൂന്ന് ദിവസത്തേക്കുണ്ട്.
ട്രൈ ചെയ്യൂല വൈകുന്നേരം.
ഓഹ് അങ്ങനയൊന്നൂല്ല. അതിന് ഏത്തപ്പഴം വല്ലതും മേടിക്കുവാണെങ്കി നമ്മള് ഏത്തയ്ക്ക മൈദയ്ക്കാത്ത് മു ഏത്തയ്ക്കാപ്പം പോലെ അതങ്ങനെ വല്ലതും ഉണ്ടാക്കും. ഉം. അതേ ഉള്ളൂ.
പക്കവട
ആഹ് ആഹ് ഇല്ലില്ല. ആഹ് പരിപ്പുവട പോലെ വല്ലതും ചിലപ്പം അവിടെ പരിപ്പു മേടിച്ച് വെച്ചിട്ടുണ്ട്. വേണെങ്കി ഒന്നു ഉണ്ടാ നോക്കണോന്നുണ്ട്. എന്നും ഒന്നും ഉണ്ടാക്കാറില്ല. ഒക്കുവോന്ന് അറിയത്തില്ലല്ലോ.
ആഹ് സിമ്പിൾ ആണ്. ഉഴുന്നുവടയൊക്കെ നല്ല സുഖാണല്ലോ.
ആഹ് ഉഴുന്നുവടേം കൊഴപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏഹ് ഇപ്പ അങ്ങനെ ഏഹ് സ്ഥിരമായിട്ടുണ്ടാക്കാറില്ല. ഈഹ് വെളിച്ചണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലെ.
ഉഴുന്നുവട എന്തൊക്കേ സാധനങ്ങളാ യൂസ് ചെയ്യാ?
ഉഴുന്നവടയ്ക്ക് ഉഴുന്നും ഉപ്പും അതിനും ശകലം കായം വേണേ.
ആഹ്.
നമ്മൾ ഉണ്ടാക്കുമ്പോ. കടയില് ഉണ്ടാക്കുന്നതില് ഇടുവോന്നറിയത്തില്ല. പിന്നെ നമ്മള് പ ച്ചമുളകും പിന്നെ ചുവന്നുള്ളിയും കരിവേപ്പിലേയും കൂടെ അരിഞ്ഞിടണം. നല്ല പോലെ ഇഞ്ചി
ആഹ് ആഹ് ഇൻ്റി ആഹ്
അത് തന്നെ പരിപ്പുവടയ്ക്കും. പരിപ്പുവടയ്ക്ക് കായം വേണ്ട. ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ നല്ലപോലെ അരിഞ്ഞിടണം.
ഓകെ. ഉഴുന്ന് നല്ല രീതിയില് വേണം. ഉഴുന്നുവടയ്ക്കല്ലേ.
ആഹ് ഉഴുന്ന് പക്ഷെ വെള്ളം ആകരുതല്ലോ. വെള്ളമാകാതെ അരച്ചെടുക്കണം. മിക്സിക്കകത്ത് വെള്ളമാകാതെ അരച്ചെടു ക്കണം ഒത്തിരി വെള്ളമായാ ഇതിങ്ങനെ പറ്റത്തില്ല. ആഹ് അതെ അതെ അതന്നെ. ആഹ് ഉം ഉഴുന്നുവടേം ഉ ണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ തിക്കായിട്ട്. ആഹ് അത് തന്നെ. ആഹ് ഉം
അങ്ങനെ കിട്ടണം.
ആഹ് കിട്ടണം. ഉം പരിപ്പു പിന്നെ അരയണ്ടല്ലോ വലുതായിട്ട്. പരിപ്പുവടക്ക്
ആഹ്.
പരിപ്പ് ചുമ്മാ വെള്ളത്തിലിട്ട് കുറച്ചു നേരം കുതിർന്ന് കഴിയുമ്പോ ഒന്ന് കറക്കിങ്ങെടുത്താൽ മതി മിക്സിയില്. അരയണ്ട.
കടല വെച്ചിട്ട് ഉണ്ടാക്കാം. മറ്റേ നമ്മൾ കറിക്ക് ഉപയോഗിക്കൂലേ. വെള്ളക്കടലല്ലാത്ത മറ്റേ. അതുകൊണ്ട് നമ്മള് കടല പ ഏഹ് കടലപ്പരിപ്പു കൊണ്ടാ ഉണ്ടാക്ക.
പരിപ്പുവട ആഹ് അത് ഞാൻ എവിടന്നോ കഴിച്ചിട്ടുണ്ട് ഒരു തവണ എവിടെയോ പോയപ്പോ. നല്ലതാ അതല്ലേ.
ആഹ് നല്ല ടേസ്റ്റ് ആണ്. ഉം
ആഹ് ആഹ്. പണ്ട് ഈ കൊറോണയുടെ സമയത്തെ ഒത്തിരി കടല നമുക്ക് ആഹ് അത് കൊറോണ സമയത്ത് ഒരുപാട് കടലയൊക്കെ മിച്ചമായിരുന്നു. രണ്ട് രണ്ട് കിലോയും ഒരു കിലോയും എല്ലാ ഈ റേഷൻ കട വഴി കിട്ടുവേലായിരുന്നു കിറ്റ്.
ആഹ്
ആഹ് കിറ്റിന്റെ കൂടെ കിട്ടുമ്പം നമ്മള് അത് വെച്ച് അന്നേരം ആഹ് സത്യം പറഞ്ഞാ ഈ പരിപാടികള്
ആഹ് ഈ ആഹ് എനിക്ക് ഓർമ്മയുണ്ട്. ആഹ് സമയത്താണ്. എല്ലാ വീട്ടിലും ഈ ഒരു സംഭവം പരീക്ഷിച്ചു തുടങ്ങി. അന്നാണ് സത്യം പറഞ്ഞ കുക്കിംഗ് ഒക്കെ ആൾക്കാർ കൂടുതൽ നോക്കിയേ. കാരണം ഹോട്ടലൊന്നും ഇല്ലല്ലോ. വെറും നമ്മുടെ വീടുകളില് മാത്രല്ലേ. പണിയില്ല ആൾ ക്കാർക്കൊന്നും പണിയില്ല എ എന്ത് അങ്ങനെ ഫുള്ള് ലോക്ക് ആയതുകൊണ്ട് നമ്മള് വീട്ടിലന്നെ പരമാവധി സാധനങ്ങള് ഉണ്ടാക്കാൻ തുടങ്ങി.
ഉണ്ടാക്കാൻ തുടങ്ങി ആഹ് അങ്ങനെയാ ഒരു തവണ ചക്കക്കുരു ചക്കക്കുരു ഷേയ്ക്ക്
ആഹ് ചക്കക്കുരു ഷേയ്ക്ക്. അതുപോലെ ചക്ക. വെറു ഒരു ച ക്കന്റെ വിഭവങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ.
ഉള്ളായിരുന്നു ആഹ് ആഹ് അതെ അതെ ആഹ് ഉം അങ്ങനെയ ഞൻ ചക്ക ചക്കക്കുരിശ്ശയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ?
ചക്കക്കുരു ഷേക്ക് ഇണ്ടായി ഇൻക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ടേസ്റ്റ്
ആണോ പക്ഷെ കുഴപ്പമില്ല നല്ല ടേസ്റ്റ പിള്ളേർക്കൊക്കെഷ്ടവാ ഇവിടെ
ആഹ് ഇൻക്ക് ആദ്യം ബദാം നമ്മൾ ബദാം ഷേക്ക് കുടിക്കണ പോലെ തോന്നി
ആഹ് ആഹ് ആഹ്
പിന്നെ എനിക്ക് അങ്ങോട്ട് അതിന്റെ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞങ്ങള് പിന്നെ ആർക്കും ടേസ്റ്റ് ഇഷ്ടായില്ല
ആഹ് അത് ശെരി ആഹ് ആഹ് ആഹ് ഇവിടെ എല്ലാ വർഷ ചക്കൊക്കെ ഉണ്ടക്പോ ഒരു തവണെങ്കിലും ഉണ്ടാറുണ്ട് പിള്ളേർക്ക് ഇഷ്ടവാണേ
ആഹ് ആഹ് ചക്ക ചക്ക കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കോ ചക്ക വറുത്തത് അങ്ങനെ
ആഹ് അത് അത്ണ്ടാക്കും ചക്ക വറുത്തത് ഉണ്ടാക്കും ചക്കപ്പഴം വെച്ച അപ്പം ഉണ്ടാക്കും ച ക്ക ഭക്ഷണയഅപ്പം ഈ ഭക്ഷണ ഇലയന്ന് പറഞ്ഞൊരു മണമള്ള ഇലയി
ആഹ് മനസ്സിലായി ആഹ് ചക്കപ്പം എന്നൊക്കെ ആ അവിടെ പ പച്ചക്കറി എല്ലാതും കഴിക്കൊ എല്ലാരും?
ആഹ് പച്ചക്കറി പിള്ളോര ഒത്തിരി കഴിക്കത്തൊന്നുമല്ല അവര് ചില സ സാമ്പാർ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഉള്ളത് കറി പച്ചക്കറെല്ലാം പെറുക്കി കളയും. അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ ആഹ് പിന്നെ നമ്മുക്ക ഇഷ്ടം
ആഹ്
ഉം
അങ്ങനെ ആഹ് എല്ലാർക്കും പിന്നെ ഇഷ്ടമായതോ അതായത് ചേന മത്തൻ അതൊക്കെ കഴിക്കുവോ?
ആഹ് പിന്നെ മാ ചേനയൊക്കെ കഴിക്കും മത്തങ്ങ എലശ്ശേരി വെക്കും ആഹ് ചേന അവയലിടും കൈപ്പക്ക ഏതാ നമ്മ കപ്പളങ്ങ എന്ന് പറയുന്നതാണോ?
ആഹ് ആഹ് ആഹ് കഴിക്കണേ
ഓ ഓമയ്ക്കാ കപ്പളങ്ങ എന്നൊക്കെ പറയുന്ന സാധനം ആഹ് ആഹ് അത് ഉപയോഗിക്കും ഉം
ആഹ് അല്ല കുട്ടികൾക്ക് അത് വല്യയ ഇഷ്ടംണ്ടാവൂലല്ലോ കാരണം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ?
ആഹ് അത് നമ്മള് തോരം വെക്കും.
അപ്പൊ അതോണ്ട് എല്ലാർക്കും അങ്ങനെ ഇഷ്ടാവണം എന്നില്ലല്ലോ ആഹ് അഹ് ചോദിച്ച ചോദിച്ചേ ആഹ്
തോരൻ വെക്
തോരം വെക്കും ആഹ്
ഉം പിന്ന അവടെന്നെ തേങ്ങ ആഹ് തേങ്ങ ആയിട്ടിട്ട് ആഹ്
തേങ്ങ ആഹ് ഇവിടെ ബീഫട് അപ്പൊ അത് മതി വരുത കറിയായി അങ്ങനൊയല്ലോ അതൊക്കെ വെ അതൊക്കെ മേടിച്ച പിന്നെ കൊറെ പരുവല്ല കാരണം ഒരു കറി മാത്രം വെച്ചാ മതി അതിലുണ്ടാവല്ലോ എല്ലാതും
മതി അതുകൊണ്ട് എല്ലാർക്കും ഇഷ്ടമാണ നമുക്ക് കൊഴപ്പമില്ല ഉം ഇതെല്ലാരും കഴിക്കുക വല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് ഉം
ആഹ് പല നമ്മള് പലതും നോക്കണല്ലോ അങ്ങനെയൊക്കെ
അതെ അതെ ആഹ് ആഹ് ഞാനിവിടെ എന്തെലും കറികളാ അവിയൽ ഇന്നിപ്പം വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പം ഉം ഉച്ചകഴ ഫ്രീ ആയിട്ടിരിക്കുവയാണ് ചിലപ്പം കിടന്നാലും അങ്ങ് മയങ്ങി പോവും ഇപ്പ ഉച്ചക്കല്ല എപ്പം കിടന്നാലും ഉറങ്ങി പോകും
ആഹ് കുളിയൊക്കെ കഴിഞ്ഞോ
കുളിഴിട്ടാനായിട്ട നാല മണി ന റോഡിലോട്ട ഇറങ്ങപ്പോകണം അന്നേരം കുളിച്ചിട്ടങ് പോവും
ആഹ് വെയിലൊക്കെ അറിയിട്ടില്ലേ
ആഹ് വെയിലാറിട്ട് ഇന്ന് വെയിലന്ന് പറയാൻ ഇവിടെ വല്യ വെയിലൊന്നും ഇല്ല ഈ ചെറുതായിട്ടൊന്നന്ന് തെളിയുന്നുണ്ട് ഇപ്പൊ
ഉം ഇവിടെയും ഇപ്പ ചെറുതായിട്ട് ഒന്ന് തെളിയുന്നുണ്ട്
ആഹ് ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നേ
ആഹ് ഇവിടെ മഴയല്ല മിഞ്ഞാന്ന് നല്ല മഴ ഇന്നലെ ഒന്നും മഴല്ല
ആഹ് ആഹ്
അങ്ങനെ
ഉം
ന്നാ പിന്നെ വേറെന്താ
വേറൊന്നും ഇല്ല എന്നാ ശരി ഇടയ്ക്ക് വിളിക്കാം
ഓക്കെ ശരി
ആഹ്